ഹലോ കേക്കാണ് ആ കേൾക്കാം പറഞ്ഞോ
ആഹ് സുഖാണോ
ആഹ് സുഖാണ് ഇയാക്കോ
എന്താണ് പരുപാടി
എന്താ
എന്തോ ചെയ്യുവാണെന്ന് ലൈക് എന്തോ ഇപ്പൊ എന്തോ ചെയ്യോവാണെന്ന്
ഓഹ് അങ്ങനെ ഞാൻ രണ്ട് പേരുടെ മദറാ
ഞാനല്ലാട്ടോ ഞാൻ ബാച്ചിലറാണ് ആഹ് കഴിച്ചാരുന്നോ കേക്കാമോ ഹലോ
എനിക്ക് കേക്കാം കേക്കുന്നുണ്ടോ
ആഹ് കേക്കാം കേൾക്കാം കഴിച്ചായിരുന്നോ
ആഹ് കഴിച്ചു കഴിച്ചോ
കഴിച്ചില്ല ചേച്ചി ഞാനിതാ പൂരി ചുട്ടോണ്ടിരിക്കാണ്
ആഹ്
കുമ്മിണി അടുക്കളേ ഉള്ളു എനിക്ക് കുറച്ച് ബുക്ക് വായിക്കണ സ്വഭാവമുണ്ടേ കുറച്ചൊന്നല്ല ഇച്ചിരി ഓവർ ആണ്
ഓക്കെ നൽ
അറ്റലിസ്റ്റ് ഞാൻ ഈ ഉച്ച സമയത്തൊക്കെ ഇങ്ങനെ ഇരുന്ന് ബുക്ക് വായിച്ചോണ്ടിരുന്നേ വീട്ടില് പണിയെടുക്കാനൊന്നും വന്നപ്പോഴത്തേക്കും അമ്മ എന്നോട് പറഞ്ഞു രാത്രിയിലത്തേക്കുള്ളത് നീ തന്നെ അങ്ങ് ഉണ്ടാക്കെന്ന് ഇതിൽ കൂടുതൽ ഞാനിനി മടി പിടിച്ചു ഇരുന്നാൽ പുള്ളി ഇവിടെക്കിടക്കണ ചൂൽ എടുത്തെന്നെ അടിക്കും
ഹ് ഹ്
അത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു ഇരുപ്പിന് ഞാൻ ഒക്കെ ജസ്റ്റ്‌ ഒന്ന് ചുട്ടെടുത്താൽ മതിയല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ഈ ദൗത്യം അങ്ങ് ഏറ്റെടുക്കാമെന്ന്
ക്കെ ചെയ്യാവോ വീട്ടില്
മ്
ഹെൽപ്പൊക്കെ ചെയ്യാണ്ടോന്ന് വീട്ടില്
മുമ്പ് ചെയ്യുമായിരുന്നു മുമ്പ് ഞാനാണ് വീട്ടിലെ ജോലികളൊക്കെ ചെയ്യാറ് പക്ഷെ വന്ന് വന്ന് എനിക്ക് ഒരിത്തിരി എന്നിരുന്നോണ്ടാണ് ഒരു പത്തിരുപതു വയസൊക്കെ ആയപ്പോ അതിന്റേതായ മടിയും വന്ന് തുടങ്ങി
ആഹ്
ഉം മുമ്പ് എല്ലാ ജോലിയും ചെയ്യു മായിരുന്നു. കുക്കിംഗ് ഒന്നുംല്ല ബാക്കി എല്ലാം ചെയ്യും. പക്ഷെ ഇപ്പം ഞാൻ കുനിഞ്ഞൊരു കുപ്പി എടുക്കൂല.
ഹ്
അമ്മ അതെ മടി ഒരുക്കി തന്നു.
പയ്യെ പയ്യെ ഓക്കെ ആയിക്കോളും. ഞാൻ ഈ പ്രായത്തിലൊക്കെ ഇങ്ങനെ. കേരന്നു
ആ ഇപ്പൊ പറയണന്റെ മീൻ എന്ന് വെച്ചാ രണ്ടുകൊല്ലം കൂടി കഴിഞ്ഞാൽ കെട്ടിപ്പോകാനുള്ള പെൺകൊച്ചല്ലേ ഇപ്പഴേ ഈ ജോലിയൊന്നും ചെയ്യാണ്ടിരുന്നാൽ. ഇതിപ്പോ ചെല്ലുണോടത്ത് അവള്മാര് എഎന്തോന്നാ പഠി എന്തോന്നാ ഇങ്ങനെയാണോ വളർത്തി വിട്ടേക്കുന്നെ കേക്കും പോലും.
അതൊക്കെ ഞാൻ കുറേ കേട്ടത അങ്ങനെയൊന്നുല്ല എനിക്ക് കട്ടില്ല നമ്മളെല്ലാം ശീലിക്കും.
ഓരോ വീട്ടിലും ഓരോ സാഹചര്യല്ലേ ഇപ്പം. ഞാൻ ചെല്ലാനോടം എങ്ങനെ ആയിരിക്കും ന്ന് ആർക്കറിയാം.
അതെ അതെ
അങ്ങനെ ഉം അതുകൊണ്ട് എന്നാലും ഞാൻ ഒന്നും പഠിച്ചൊന്നും വെച്ചിട്ടില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യും അങ്ങനെയൊന്നുല്ല ഞാൻ പിന്നെ ബേസിക് ആയിട്ടുള്ളതൊക്കെ ചെയ്യും. കുറച്ചു അത്യാവശ്യം പാത്രങ്ങളൊക്കെ കഴുകും. പിന്നെ എന്താണ് ഞാൻ ഇടുന്ന ഡ്രസ് ഞാൻ തന്നെ നന ച്ചിടും അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യും.
ഓക്കെ
ബാക്കിയുള്ളതൊന്നും അത്രയ്ക്കൊന്നും ആയിട്ടില്ല. എന്റെ ഭൂരിഭാ കിടിലം ആയിട്ട് പൊങ്ങി വന്നേട്ടാ ഞാ ആദ്യായിട്ടാണ് ഒരു പൂരി ചുട്ട് ഇങ്ങനെ വരണത്.
അങ്ങനെ മഴ ഉണ്ടോന്ന് ചോയിച്ച ഇന്ന് നല്ല നല്ല വെയിലായിരുന്നു. ആഹ നല്ല വെയിലായിരുന്നു. തുണികളൊക്കെ കഴുകിട്ടൊരു മുക്കാ മണിക്കൂറിനകം എല്ലാം നല്ല കിടിലായിട്ട് ഉണങ്ങി കിട്ടി.
അത്രെയും വെയിലുണ്ടായിരുന്നോ?
ആഹ് അത്രെയും വെയില് ഉണ്ടായിരുന്നു. എല്ലാ ഇടക്ക് ഒന്ന് വച്ച് നല്ല ഇരുട്ട് കേറിയതാണേ.
ആഹ്
ആഹ് നല്ല ഇരുണ്ടിട്ട് കേറിയ അപ്പോഴത്തേക്ക് എനിക്ക് എന്റെ ആ എന്റെ ചേച്ചിയൊക്കൊ എനിക്കൊരു ചേച്ചിയുണ്ട്, അപ്പൊ പുള്ളിക്കാരി ഒന്ന്. ചേച്ചി ഇവിടെയല്ല കണ്ണൂരാണ് താമസിക്കണ. അപ്പൊ കുഞ്ഞിന് വേണ്ടിയിട്ട് ഈ മറ്റേ കൂരവ് പൊടിയ ഉണ്ടല്ലോ മറ്റേ കൂരകം ഉണ്ടല്ല.
ആ അതെ ആഹ് കൂരകം മം ആ
അപ്പൊ അതൊക്കെ പെട്ടെന്നങ്ങ് ഒണങ്ങികിട്ടി. ആദ്യം ഒന്ന് മഴയൊക്കെ പെയ്യും എന്നുള്ള ആ ഒരിത് നിന്നെങ്കിലും പക്ഷെ മഴയൊന്നും പെയ്തില്ല. ഉം നല്ലതായിട്ട് തന്നെ വന്ന്
ഉം
അങ്ങനെ അവിടെ കുഞ്ഞുങ്ങളൊക്കെ എന്തോ പരിപാടി
ഒരാൾക്ക് വയ്യ പനി ഒരാള് ന്റെ ഇള കിടന്ന് വെറുതെ അവൻ്റെ അടുത്ത് കിടന്ന് അവനെ ഞോണ്ടിക്കൊണ്ട്
നോണ്ടി അല്ലേലും ഒരാളെ നല്ല വെരളിആയിരിക്കും എന്നപോലെ ഒരാള് പാവായിരിക്കും അത് എന്നെ പോലെ തന്നെ ഞാൻ ചില സമയത്ത് പാവം ചെല സമയത്ത് ഇത്പോലെയ
ഐശ മൂത്തവന ഒന്നും മിണ്ടത്തില്ല അവള് എന്തൊക്കെ ചെയ്താലും മിണ്ടത്തില്ല അവളോട് കിട്ടുന്ന അടിയും വാങ്ങിയിട്ട് മിണ്ടാതിരിക്കും
ബോ ചേർട്ടെ
ആഹ ഒന്നും ചെയ്യില്ല ഇളയവളാണെങ്കി അവള് അവര് ഒരു വയസ്സേ ഡിഫറൻസേ ഉള്ളൂ
ഉം ആഹ്
ഉം അവൻ മൂത്തോന് പനിയായപ്പോ അവള് വന്ന് ത്തിരുന്ന് ശുശ്രൂഷ ഒന്നും അറിയാൻ പാടില്ല മൂന്ന് വയസ്സായി റ്റള്ളൂ ഒന്നു അറിയാൻ പാടില്ല എന്നാലും ചേട്ടാ കൊറവണ്ട അപ്പി വെള്ളടുത്ത് തരണോ ഇതൊക്കെയാണ് ചോദ്യം
ഇന്ന് അവള് വിചാരിച്ചണോ എവളാൽ വിധം കഴിയുന്നത് എന്തന്ന് വെച്ചാ ചേട്ടന് ചെയ്ത് കൊടുക്കാം
ഒന്നല്ലേലും കൂടെ കളിക്കണ ആളല്ലേ
ആഹ് അന്നിട്ട് കുറച്ചു നേരത്തെ അവന്റെ മുഖ ത്തൊക്കെ ഇട്ട് അടിക്കണ കണ്ണില് കുത്തണ് എന്തൊക്കെയാ കാണിക്കണേ എന്തോ അവക്കെന്നെ അറിയാം
അവള്ടെ അനിയനല്ലിയോ
പാട്ടു പാടിക്കൊടുക്കണ്
ഉറങ്ങാൻ വേണ്ടിട്ടൊക്കെ ആയിരിക്കും പാവം കൊച്ചിന് അത്രത്തോളം മനസ്സുണ്ട്
ഉം കൊച്ച് കൊച്ച് കൊച്ചിനി വാശി വന്നാ പിന്നെ എന്തുവാ
അത് പിന്നെ എല്ലാവർക്കും അങ്ങനെ അങ്ങനെയാണലോ എല്ലാവർക്കുംല്ല കൊച്ചു പിള്ളേർക്ക് പിന്നെ അങ്ങനെയാണല്ലേ
കൊച്ചിന് സ്കൂട്ടിയുടെ ഫ്രണ്ടില് ഇരിക്കാൻ പറ്റത്തില്ല കൊച്ചു വലുതായ കൊണ്ട് കൊച്ചിന് പുറകിലെ ഇരിക്കാൻ പറ്റും കൊച്ചിെ പുറകെ ഇരുതിയൽ കൊച്ചി കാറ്റടിയുമ്പ പറക്കും
ചേച്ചി ബുക്സൊക്കെ വായിക്കാറുണ്ടോ ബുക്സ്ക്കെ വായിക്കാറുണ്ടോ
ഇൻ പണ്ട് വായിക്കുയായിരുന്നു ഇപ്പൊ പിന്നെ സമയോന്നും കിട്ടൂല സ്കൂളിൽ പോണം ഇവരെ സ്കൂളിൽ വിടണം അങ്ങനെ ഇങ്ങനെയ
ആഹ ഓക്കെ ഓക്കെ ഓ തീച്ചറ
ആഹ ടീച
ആഹ എന്ന ഞാൻ ഇതിന്റെ ആളാണ്ട്ടാ ഞാൻ ബുക്കിൻന്റെ ആളാണ്
ഹം
ആ ഇന്നലെയും കൂടെ പോയി പർച്ചേസ് ചെയ്തതേ ഉള്ളൂ
ബുക്ക് വായന നല്ലതാണ്
ഉം
എനിക്കിവിടെ ഒന്ന സമയം കിട്ടട്ടില്ലേ പേപ്പർ തിരുത്തണം അതിനിടക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കണ്ട് പ്രിപ്പയർ ചെയ്യണം തലേ ദിവസം എല്ലാം മീൻ കിട്ടൂല പിന്നെ വീ വീട്ടിൽ വന്ന ഇവരുടെ കാര്യം നോക്കണം ഫുഡ് ഉണ്ടാക്കണം അങ്ങനെ ഇത് എല്ലാം കൂടെ ആകുമ്പോത്തേനും ഒന്നിനും സമയം കിട്ടില്ല
നമ്മള് ബുക്ക് വായിക്കുന്ന ആയാലും എന്തായാലും അതിഷ്ടം ഇഷ്ടത്തോടെ ചെയ്യണം അല്ലാണ്ട് ഈ വെപ്രാളപ്പെട്ടിട്ടൊന്നും ചെയ്തിട്ട് ഒരു കാര്യം ഇില്ല
എന്റെ കല്യാണം കിടിയതോടെ പോയി
അത് പിന്നെ ചിലവർക്കൊക്കെ അങ്ങനെയാണല്ലോ
ഹും..
മൂത്തായി പോവും ലൈക്ക് വലിച്ചു നീട്ടിയ നൂല് പോലെ ആ എന്നാ ചിലവരുടത് മറ്റേ നമ്മളെ മാഗി കണക്കിരിക്കും
അ അതെ
ആ ആ
പിന്നെ ഞാൻ എവിടെയെങ്കിലും പോക്ക കഴിഞ്ഞാൽ ലൈക്ക് എന്നെ അറിഞ്ഞുകൂടാത്ത ആൾക്കാരൊക്കെ എന്നെ കണ്ട് കഴിഞ്ഞാൽ കല്യാണം ആലോചിക്കണണ്ടോ അങ്ങനെയൊക്കെ എന്നോടു ചോയ്ക്ണെ എന്നെ കണ്ട കെട്ടിയന്ന് പറയൂലേ ആരും
ആഹ ഇപ്പ മമ്മി അ അമ്മമാരിന്നും കണ്ടാ അങ്ങനെയൊന്നും പറയൊന്നുമില്ലെ മക്കളൊക്കെ ഉണ്ടെന്നൊന്നും പറയത്തന്നില്ല ഇവിടെ എന്റെ അമ്മയും ഞാനും കു ങ്ങളൊക്ക കൂടെ കല്യാണം എന്റെ ചേച്ചിയുടെ കല്യാണത്തിന് മുന്നേ ഞങ്ങളൊക്കെ പോകുമ്പഴത്തേക്കും എന്തുവാ അമ്മയുടെ അനിയത്തിമാര അനിയത്തി എന്നാണ് ചേച്ചി ചോദിച്ചോണ്ടിരുന്നത്
ഇവിടെ എന്നെ അങ്ങനെ യെ അ ഞാനും എൻ്റെ അമ്മയും പോകുമ്പം എന്തും അനിയത്തിയാണോ അനിയത്തിയാണോ അങ്ങനെയൊക്കെ ചോദിക്കും
ആഹ അതെ തന്നെ ഇപ്പഴും ഇപ്പോഴും ഒന്ന ഇപ്പൊ ഭയങ്കരമായിട്ട്ല്ലെങ്കിലും ഇടയ്ക്കൊക്കെ ഇങ്ങനെ കേൾക്കണുണ്ടാവോ എന്നച്ചമ്മയ്ക്ക് എന്തുവാണ് അമ്മേര് എന്റെമ്മക്ക് അതിക എജൊന്നും ആയിട്ടില്ല അവരധികം ഇന്ന് അമ്മയുടെ പ്രായത്തിലുള്ളവർക്കൊക്കെ ഇപ്പോഴും ഒരു പത്ത് വയസിനകത്തൊക്കെയാണ് പിള്ളാര് അങ്ങനെ ആര് അമ്മക്ക് അമ്മക്ക കൂടെ പഠിച്ചതിൽ അമ്മ മാത്രമാണ് ഇത്രയും നേരത്തെ കല്യാണം കഴിച്ചന്ന് എനിക്ക് തോന്നണെ എനിക്കറിഞ്ഞൂടാ പക്ഷെ
എനിക്കിനി എനിക്കൊരു എൻ്റെ ക്കെ ഒരു സിസ്റ്ററുണ്ട് അവളും അവളിപ്പം സെവന് തിൽ പഠിച്ചുകൊണ്ടിരിക്കണ ഉള്ളൂ
ആഹ് ആയിരുന്നു
ഏ
ആരായിരുന്നു
ഹലോ കേൾക്കുന്നുണ്ടോ
ആഹ് ഹലോ
കേൾക്കുണുണ്ടോ
ആഹ് പറഞ്ഞോ
ആഹ് ഞാൻ പറയണത് എനിക്ക് തന്നെ തിരിച്ചു കേൾക്കാം
ഉം എക്കോടിക്കുന്നുണ്ടോ എനിക്ക് കേക്കാം പറഞ്ഞോ.
ഉം. ആരായിരുന്നു എഴുതിപ്പടിച്ചൊണ്ടിരിക്കുന്നേ?
എന്റെ അനീയത്തി. എനിക്ക് ഇനിരു ആഹ് എനിക്കിനരു സിസ്റ്ററുണ്ട് അവളിപ്പോൾ ഏഴില് പഠിക്കണതേള്ളൂ.
ഇത്രേയും ചെറിയാനിയത്ത്യോ.
ഏഴീല് എനിക്ക് ആഹ് ഞാൻ ജനിച്ചിട്ട് പിന്നെ എനിക്കൊരു അനിയൻ ഉണ്ടായിരുന്നു അവൻ മരിച്ചുപോയി. പിന്നെ അതിന് ശേഷം അതിൻ്റെ ട്രോമ അതൊക്കെ മാറിയിട്ടാണ് പിന്നെ അവള് ജനിച്ചേ അപ്പോം പിന്നെ അത്രയും ലേറ്റായി.
ആഹ് ആഹ് ആഹ് ശ
എനിക്കും വലിയ വയസ്സൊന്നുല്ല.
രാത്രിയുടെണ്ട
എന്താ?
രാത്രിനേക്ക്ന്തേലും ഫുഡ് ഒണ്ടാക്കിനോ?
രാത്രി എല്ലാം ഒണ്ടാക്കി ഞാൻ നേരത്തെ എല്ലാം ഉണ്ടാക്കിവന് വയ്യാണ്ടായിഞ്ഞു ഉച്ചക്ക് സ്കൂളിൽ പോയി ഞാൻ വിളിച്ചു അങ്ങനെ പിന്നെ ഞാന് ന്ന് നേരത്തെ ഉണ്ടാക്കി കാരണം ഇനിയിപ്പം ഇവൻ കരയാൻ തൊടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇവം നിർത്തൂല്ല.
അവനും ലേശം വാശിക്കാരനാണല്ലേ?
ഉം.
ഉം രണ്ട്പേരേംകൂടെ മാനേജണ് ഇച്ചരി ടാസ്ക്കാണ്.
അപ്പം അവൾക്ക് നാല് അവന് നാല് വയസ്സും അവൾക്ക് മൂന്ന് വയസ്സേ ഉള്ളു അപ്പ കൊറച്ച് പ്രശ്നാണ് പനിയൊക്കെ വരുമ്പം- ഇന്നിനിയിപ്പം എനിക്ക് ഒറക്കമേ കാണൂല്ല.
ഉം ഉം എന്നാ പിന്നെ വെച്ചോട്ടോ ശരിയെന്ന.
ആഹ് ഓക്കെ.